ഹലോ
ആഹ് കേൾക്ക്ല്ലേ
ആഹ് കേൾക്ക്ണ്ടല്ലോ
ആഹ് മോനെന്താ പർഞ്ഞേ മോന് എന്താ അവിടെല്ലേ എട്ത്ത്ണ്ടോ
ആഹ് വടെണ്ട് ഓൻ ചെറുതാ കൂട്ടെ, അത് ചെറുതാ മോൻ ചെറുതാ രണ്ടയസ് കയ്ഞ്ഞിട്ടൊള്ളു
ഏഹ് അല്ലാ പിത്തനണ്ടാക്കൊ എട്ത്ത്ന്നൊക്കെ, സംസാരിക്കുമ്പൊക്കെ
ആഹ് ഈണ്ടാക്കൂ. ഇപ്പംമ്മന്റെ കൂടേണ്
ഏഹ് എത്ര വയസായിണ്
പ്പരണ്ട് വയസ്സ് കയ്ഞ്ഞിട്ടൊള്ളു, ഓന് വല്ലിമ്മാനെ കിട്ട്യാതി
ആഹ് അയ്ശരി ഏഹ്
അതോണ്ട് ഞമ്മക്ക് പോവാനൊക്കെ സുഗാണ്
ആഹ അയ് ശരി
യൗട്ക്കേങ്കിലൊക്കെ പോവുമ്പളൊക്കെയ് കൊർച്ചേരത്തിനൊക്കെ പോകുമ്പോന്നെ ഓനെ കൊണ്ടു പോണന്നില്യ കൊർച്ചേരം നോക്കോന്ന് ചോയ്ച്ചുമ്പോത്തിനെയ് ഓന് വല്യുമാനെട്ട്യാ തി
അങ്ങൻത്തെ കുട്ട്യളെ പിന്നെ എവിടിട്ട് പോവാൻ സുഖാണ്
ആഹ് കുട്ട്യളൊക്കെ വല്യമ്മാന്യും വല്യാപ്പാന്യും കിട്
ആഹ് കിട്ട്യാ മതി അതന്നെ ഉം ഹും പിന്നെ
പിനന്ത്
ആഹ് നേഴ്സറി അംഗനവാടി ചേർത്താനൊന്നായിട്ടില്ലലേ, ചെറ്യേ കുട്ട്യായണ്ട്
ടൂറൊക്കെ പോയ വെക്കേഷനായിട്ട്
ടൂറ് ഞങ്ങള് ബീച്ചി പോയിട്ടൊള്ളു. വേറെവിടിം പോയില്ല പിന്നെ ഓരോ തായിട്ട് ഇങ്ങനെ. ഐ ന്റെ പുത്യാപ്പള പിന്നെ താണ് എന്ത ടാക്സി ഇതില് ടാക്സി ആയിട്ട് ഓട്ണ്ട്ങ്ങനെ വടെ വീട്ടില് തവേരണ്ട്
ആഹ് അ
അപ്പങ്ങനെ വെക്കേഷൻല് കൊറെ ഓട്ടങ്ങൾ ണ്ടാവല്ലോ
ആഹ് അതെ
ആഹ് അത് ഇട്ക്ക്ണ്ട്. ഈ ഫാബ്രിക്കേഷന്റെ പണീന്റെ പൊർത്തായിട്ട് ഡ്രൈവറായിട്ടുണ്ട് അപ്പോ എന്താ ങ്ങനെ ഓടും അങ്ങനെ ട്ടെ ടൈമ് ആടൈംഇട്ടേല്ലേ അപ്പൊ മക്കളിങ്ങനെ പറയുണ്ട് അപ്പ നമ്മക്ക് ഇഞ്ഞി ആസ്കൂള് തുറന്നാലും പോകാംന്നൊക്കെ പറഞ്ഞണ്ടേ
ആഹ
അങ്ങനെ ഈ വെക്കേഷനിൽ പിന്നെ അങ്ങനെ കിട്ടുമ്പോ പിന്നെ നമ്മള് ഓട്ടതായിട്ട് കാര്യലല്ലോ
അപ്പ നമ്മക്ക് പൈസ കിട്ടണ അല്ലെ നോക്കണ്ടേ
ആഹ അതന്നെ
ഞങ്ങള അത് പോലന്നെ പോയിട്ടില്ല ഇപ്പൊ ഫാമിലി ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്
ഏഹ്
ഓരോരുത്തർക്ക് ഓരോ ബുദ്ധിമുട്ട് പറയും അപ്പൊ ഓരോരുത്തർക്ക് ഓരോ ബുദ്ധിമുട്ടേകാരം ഒരാൾക് ഒക്കുമ്പോ ഒരാൾക് ഒക്കൂല
ആഅതാണേ ഈ വെക്കേഷൻ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ
അതെ
ഉം ഇപ്പൊ അധികം ടൂർ പോണ ടൈം ആണ് ഇപ്പോ ഈ
അതാണ് അതിന്റെ ഇടെൽ ഇപ്പൊ ഈ അപകടങ്ങളൊക്കെ കേക്കുമ്പോ അതിലേറെ പേടി
അതന്നെ അഹ് പോവാൻ തോന്നൂല
ഇല്ല അപ്പൊ കുട്ടികളെ പൂതിക്കും വേണ്ടി കാവനൂരോ ങ്ങനെ കടയിലൊക്കെ പോയി ചായ കുടി ച്ചു പോരും
ഏ അത് ശരി
ഓൽക്കര് ഒരു എന്താ പറയാ മറ്റേ ശവായ
ആഹ
അല്ലെങ്കി ബ്രോസ്റ്റോ
ആഹ ആഹ അത് ശരി
അങ്ങനത്തെ കണ്ട ഓൾക്കെല്ലാം ആയി റാഹത്തായി
ഐ പൊറത്ത് പോയി വാങ്ങി തിന്നല പാർസല് കൊണ്ടരലില്ല
പാർസല് കൊണ്ടുവരും പക്ഷെ ന്നാലും ഓല് ക്ക് പൊറത്താ കടയിൽ പോയി കഴിക്കണം
ആണല്ലോ
അപ്പംമ്മാന്യ ഇപ്പനൊക്ക കൊണ്ട് പോകും ഉമ്മ ഇപ്പ പോന്നില്ലെങ്കിൽ ഓ ൽക്കില്ലത് കൊണ്ട് കൊടുക്കും ചെയ്യും
ആഹ അത് ശരി ആഹ്
കുട്ടിൾക്ക് അതൊക്കെ ഇഷ്ടം
ആഹ ആഹ ആഹ അത് ശെരിയാ ഓല്ക്കത ഇഷ്ട ഉണ്ടാവ
ഓല്ക്ക്ന്ന് പുറത്തൊന്ന് വെളിച്ചത്തെറങ്ങി വണ്ടിമ കൂടെക്കെ ഒന്ന് യാത്ര ചെയ്യ
ആഹഹ
അകത്ത്കാൻ ഓലക്ക് ആവലല്ലോ അപ്പൊ ഞമ്മൾക്കും അങ്ങനെ തന്നെയാണ്
അല്ലെ നമ്മക്ക് അങ്ങനെയാ ഓലെ പറഞ്ഞിട്ട് കാര്യന്നുംല്ല നമ്മക്ക് ഇങ്ങനെ ഇവിടെ അപ്പൊ നമ്മളിങ്ങനെ പറയുവല്ലൊ എവിടേക്കെങ്കിലും പോവാ എവിടക്കെങ്കില പോവാന്ന് ഇങ്ങനെ പറയുല്ലോ
ആഹ അതന്നെ
അപ്പൊ ഞാൻ ഞാനും വിചാരിച്ച കുട്ടികള പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല നമ്മള് തന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങും ചെല.. പറയും പിന്ന പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലി ണ്ടെങ്കി പിന്നെ ആ ഓർമ ഉണ്ടല്ലോട്ടോന്തെങ്കില വെറുത ഇങ്ങനെ ഇരിക്കുമ്പോ തോന്നൂലേ
ആഹ് ഒന്ന് ചായ കുടിക്കാൻ പോവാ അല്ലെങ്കിൽ അത് തിന്നാൻ പോവാ ഇത് തിന്നാൻ പോവാ
ആഹ് അവിടക്കെ ഞാനൊക്കെ വരയണ്ട് അങ്ങനെ
ആ ഞാൻവിചാരിച്ച് എനിക്ക് മാത്രേ ഉള്ളൂന്ന് ഞാനും അതിൽ പെട്ടാണ
ഞാനും പറയും എല്ലാരും പോയ് ഞാ അമ്മക്കും പോകാം എല്ലാരും പോയിട്ട് ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ ഓട്ടംളിച്ച ചുരത്തിന് നപറഞ്ഞു ലൊക്കെ ചായ കുടിക്കാൻ പോവുട്ട് നമുക്ക് പോകാം എന്ന അങ്ങനൊക്കെ പറയും അപ്പൊ എന്നോട് അറിയോ ഓലത് ഇങ്ങോട്ട് കിട്ടല്ലേ നമ്മൾ അങ്ങോട് പോവല്ലേ
ഇങ്ങട് ഞാനിപ്പ അങ്ങനെ തന്നെ ഇവിടിന്റെ വണ്ടി പിടിച്ച് വണ്ടി ഉണ്ടാവും വീട്ടില് അപ്പൊ ആഹ് വണ്ടി പിടിച്ചു വണ്ടി എടുത്തോണ്ട് പോകവിചാരിച്ചേ വണ്ടി വീ ട്ടില് വണ്ടിണ്ടാവും അത് എടുത്ത്‌ന്നെ അൻക്ക് പോയിക്കൂടെ പോയിക്കൂടെ ചൊയ്ക്കും
ഏഹ് ഞാന് വണ്ടി പഠിച്ച് മുഴുവനായിട്ടില്ല പഠി ച്ചോണ്ട് ഇങ്ങനെ നിന്നീനി അതിന്റെടെ വണ്ടി പോകും പിന്നിയ ഏത് വണ്ടി കിട്ടുമ്പോ അങ്ങനെ പിന്നേം കുറച്ചൊക്കെ ഓടിക്കും അങ്ങനെ ആയിട്ട് ഇങ്ങനെ പോയി ട്ടുള്ളൂ
ഏഹ് എന്നിട്ട് വണ്ടി ഓടിക്കുമ്പോ ഫ്രണ്ട്സ്കളെ വിളിക്കുമ്പോ
ആഹ് ശരി ലൈസൻസ് എടുത്തതാ
അതില്ല
ഏഹ് അത് ശരി ഇപ്പെ ഭയങ്കര പണിയാന്ന് തോന്നൂന്ന്ലേ ലൈസൻസ് കിട്ടാൻ ബൈക്കൊക്കെ പഠിക്കാൻ തോന്നുന്നുണ്ട്
നല്ലതാണ് കുട്ടികളെ ഉം കുട്ടികളെ കൊണ്ടുപോകാനെ രാത്രിക്ക് ഞങ്ങള് ഇൻക്ക് ഞങ്ങക്ക് ബൈക്കേ ഉള്ളൂ ഇപ്പ മൂന്ന് കൂട്ടി കുട്ടികളേം കൊണ്ട് പോകും അപ്പൊ ഉമ്മാനേം കൊണ്ട് പോകും ഞാൻ ഇവനേം അല്ല ഞാനും കുട്ടികളും പോവും ഇവ് ഇക്കാന്റെ കൂടെ ഇമ്മേനേം കൊണ്ട്പോകും
ആഹ് ആഹ്
ഞങ്ങള് അങ്ങനെ ഒക്കെ അങ്ങട്ട് പോവും രണ്ട് ബൈക്കൊക്കെ ഇണ്ട്
ആഹ് അത് ശരി
ആക്റ്റിവ രണ്ടെണ്ണണ്ട് ഒന്ന് ഇലക്ട്രിക്കിന്റെ ഉണ്ട് പെട്രോളും ഉണ്ട് അയിന് ഇതാണ് ഞമ്മള ജീപ്സംവർക് ക്കറിയോ നമ്മളെ എന്താണ് സീലിങ് മല് വർക്ക് ചെയ്യണെ ജിപ്സത്തിന്റെ
ആഹ് അത് ശരി അഹ്
ഉം ഉം
ഉം പിന്നെ എന്താണ്
അള്ളാ എന്തേ പണി വർക്ക് ചെയ്യ്ണ്ടോ
എങ്ങനെ
വർക്ക് ചെയ്യ്ണ്ടോ
ഇല്ലില്ല ഒന്നും ചെയ്യില്ല ഇങ്ങനെ വീട്ടിലിര്ന്ന് ഇങ്ങനെ എന്തെങ്കിലൊക്കെ ഈ അടിക്കാനൊക്കെ അഹ് കൊറച്ചൊക്കെ അടിക്കൊക്കെ ചെയ്യും ഇങ്ങനെ ആഹ് അങ്ങനെക്കെ കൊറച്ചൊക്കെ അടിക്കൊക്കെ ചെയ്യും
ആഹ്
ഇപ്പൊ ഞാന് എന്താ ഫാന്റ് ഷർട്ട് ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം സ്കൂൾ മക്കക്കൊക്കെ ഷർട് ട്ട് അടിച്ചിനി ഇതില് യൂണിഫോമിന്റെ ഒക്കെ ആഹ് അപ്പൊ ചുരിദാർ ഇതൊക്കെ അടിക്കും അഹ് ഇപ്പ ഇപ്പൊരു ഒരു മാസത്തിന് ടൈലറിങ് ക്ലാസിന് കേറീനി പിന്നെ ഓൾ ഓൺലൈൻ ആയിട്ട് മറ്റേ ഫാന്റും കൂടി പഠിക്കാന് ഷർട്ടും പാന്റും ലിവിട ആങ്കുട്ടികളാകുമ്പോ ഓല്ത് പൊടി പൊറത്ത് കൊടുക്കുമ്പം നല്ല റേറ്റ് ആണ്
വര്ണ്ണ്ണ്ട് പെൺകുട്ടികളെ യൂനിഫോമിന്റെ കോട്ട അടക്കി വരുമ്പോ തന്നെണ്ട് ആയിരത്തി അഞ്ഞൂറ്
ആഹ് കോട്ടൊക്കെണ്ട് അയ്ല് കോട്ടും ഷർട്ടും പാന്റും ആണ് ഉണ്ടായിഞ്ഞെ
ആഹ് ആഹ്
അത് നല്ല സുഖ അല്ല അന്നും പ്രശ്നല്ല അല്ല നല്ല സുഖണ്ട് പിന്നെ എന്റെ ഉമ്മ അടിക്കണ ആളാണ് അപ്പൊ കൊറെ ഒക്ക ഉമ്മ അടിക്കും അപ്പം പിന്നെ
അത് തന്നെയ അടിക്കാൻ പോയിട്ടില്ല അതൊന്ന് ഇന്റുമ്മേം അടിക്കും പക്ഷെ കണ്ടു പടിച്ചിട്ടുള്ളൂ
ആഹ് ഞാൻ പിന്നെ കൊറേ ചുരിദാറ് അതേപോലെ ഇപ്പൊ. അധികം ശീല എടുക്കലാണ് ചുരിദാറ് നമുക്ക് എന്താ. നല്ല മെറ്റീരിയൽ ലിപ്പോ ശീല മുറിച്ചെടുക്കാൻ കിട്ടുവല്ലോ. ആഹ് അങ്ങനെ എടുക്കും. അങ്ങനെ എടുത്താണ്ടാണ് ഞങ്ങള് കൊറ അങ്ങനെ അടിക്കലാ. അടിക്കൂലി കൊടുക്കണ്ടല്ലോ അപ്പൊ.
ആഹ്.
അടിക്കൂലി നല്ല പൈസ പിന്നെ അപ്പൊ അങ്ങനെ കൊടുക്കും. ആ എന്താ അതേപോലെ മാക്സി ശീലെടുത്ത് അടിക്കും ചുരിദാർ ശീലെടുത്ത് അടിക്കും. കുട്ടികള ഇപ്പൊ ഞാൻ കഴിഞ്ഞപ്രാവശ്യം ഷർട്ട് അടി ച്ച് കുറേ അപ്പം ഇനിയിപ്പോൾ പാന്റും കൂടി റെഡിയാക്കൻ വേണ്ടയിട്ട്.
ഇപ്പ വെക്കേഷൻ യൂണിഫോമക്കെ ഒരോരുത്തർ വാങ്ങിയാണ്ട് അടിക്കാൻ കൊണ്ടന്നന്ന്ണ്ടാവുമല്ലോ ലേ
ഇല്ല കൊണ്ട് ഇവര് കൊണ്ടന്നില്ല ഈ സ്കൂളിൽ നിന്ന് കിട്ടണല്ലേ ഉള്ളൂ കിട്ടാൻ ഒരുങ്ങണേ തുടങ്ങണേ ഉള്ളൂ ഇവിടെയൊക്കെ തിങ്കളാഴ്ചയാണ്. ഏ ഇവിടെ തിങ്കളാഴ്ച ഫസ്റ്റ് തുടങ്ങണ തന്നെ.
ഏഹ്.
ആഹ് അപ്പൊ നീ കൊറെേ ആൾക്കാര് കി. ട്ടക്കാര് കഴിഞ്ഞ പ്രാവശ്യം കിട്ടീനി അങ്ങനെ.
ആഹ് ആ ആ ഞമ്മക്കും അത്ര
അതന്നെ അതന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാ ഉ
എന്നാ തന്നെ എവിടം എത്തൂല.
എൻ്റെ എടുത്തൊന്നുംല്ല.
എന്നാലും ഞമ്മക്കൊരു ണ്ടോപിയോ കൺമശിയോ പൗഡർ വാങ്ങാനേ
മക്കളെ ചെലവും കാര്യൊക്കെ ആകുമ്പോത്തിനേ നമ്മൾത് വാങ്ങാൻ നേരല്ലല്ലോ.
ഇല്ല അതാണേ ചോദിച്ചു മ്മാ അത് വാങ്ങായ്യോതിരോ അതിന് പൈസ ഉണ്ടോ. ചോദിക്കുമ്പോ ഞമ്മൾക്ക് കളിവവാവും.
ഇപ്പോഴും ഒരു അങ്ങനെ ഒരു ഒരു പണിയാണല്ലോ നമുക്ക്. അങ്ങനെ ഓരോട് ചോദിച്ചാണ്ട് പിന്നെ.
ൻക്ക് ചുരിദാർ വാങ്ങണം അത് വാങ്ങണം എന്നുള്ള പ്ലാനിങ് ഉണ്ടാവും.
ആഹ അല്ലെങ്കിൽ ഈ മക്കൾത് പെരുന്നാൾക്കൊക്കെ മക് മക്കൾക്കൊക്കെ വാങണെങ്കി നല്ല പൈസല്ലെ ഓര്ത് വാങ്ങുമ്പോ. നമ്മൾത് വാങ്ങാൻ പൈസ ഇല്ലനി അപ്പോ പിന്നെ അത് ഉണ്ടാക്കണെങ്കിന്നെ ഒപ്പിച്ച ഉണ്ടാക്കണം അങ്ങനെ ഒപ്പിക്കണം പൈസ
ഉം.
ഒരു പെരുന്നാൾക്കൊക്കെ ചിലപ്പോ കഴിഞ്ഞ പെരുന്നാൾക്കൊന്നും. ഞാൻ എടുത്തിട്ട് തന്നെയില്ല ഒരു കോ കോട്ടന്റെ. ചുരിദാറ എടുത്ത് പിന്നെ നല്ലത് ഇടുത്തിട്ടില്ലന്നാ പറഞ്ഞേ അങ്ങനെ അപ്. അപ്പ ഉണ്ടാവൂല്ല ആ വീട്ടന്ന് കുളി കഴിഞ്ഞിട്ടി ഇടാൻ മാത്രല്ലേ. ഉം.
അത് ശരിയാ. ഞാനും അങ്ങനൊക്കെ ഇ പ്രാവശ്യം വല്യ എന്ന എത്തിനൊക്കെടണ്ടോ കുൾക്ക് പിന്നന. പത്തിന്റെ കല്യാണല്ലോണ്ട് അന്ന് എടുത്ത ഡ്രസ്സ് ഉണ്ട്.
ഏ അനെത്തിന്റെകല്യാണം എന്നാ.
കഴിഞ്ഞു കഴിഞ്ഞ മാസം എരിന്നു അത് അന്നാ മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ നല്ലടത്ത. ഇ ചളണണ്ട് വല്ലന്നക്കന്നെയാണ് പറഞ്ഞ. അപ്പൊമെെല്ല എടുത് വച്ചിന്ന്
രുന്നക്ക് എടുത്താ പിനെ വലിയൊരുന്നാക്ക് സാധാരണ അങ്ങനെ എടുക്കലില ഷർട്ടോ അങ്ങനെ. ഏതെങ്കിലും ഒന്നൊക്കെല്ലേ എടുക്കുള്ളൂ.
പക്ഷെ ഈ പെൺകുട്ടിയേൾക്ക് അങ്ങനെയാലല്ലോടി.
പൊൺകുട്ടീക്ക അങ്ങനല്ല പൊൺകുട്ടീക്ക് പിന്ന നല്ല
ഇറ്റാള പാന്റ് ഞമ്മള് ഇട്ടാലും ഞമ്മക്കൊര് പാന്റ്ക് നൂറ്റയ്മ്പത് കു പായം മാറ്റിട്ടാലും കൊഴപ്പല്ല. ഷെ പെൺകുട്ടീൾത അങ്ങനല്ല
ഇന്റെ ചെറ്തിന് തോനീ ശീല ഇട്ത്താണ്ട് നല്ല സറാറ അങ്ങൻത്ത മോഡലൊക്ക അടിക്കലാ അപ്പൊ പിന്നെ അധികാണ്ട് ഇപ്രാവശ്യ ഈ പെര്ന്നാ മാത്രൊ ഇപ്പൊ റെഡിമേഡ് ഇട്ത്തത് വെറൈറ്റി അയ്ക്കോട്ടെ ചെലെ ഞാ ഇത് വരീം ഒര്പാട് ഇഷ് ശീല ഇട്ത്ത് അടിച്ചത് ഒരുപാട്ണ്ട് അങ്ങനെ കല്യാൺത്തിന് എല്ലത്തിനും അങ്ങനെ ഇട്ത്താണ്ട്
അതേ. കോടാക്കി അടിച്ചുമ്പൊ
ശീലയാവുമ്പൊ ഓൽക്കത്ര പൈസ വേണ്ട. അഞ്ഞൂറിന്ൽ താഴെ വരൊള്ളു
ഇരുന്നൂറ്റി അമ്പതെ ആവൊള്ളു അപൊ ഞമ്മക്കൊന്ന് അടിച്ചോക്ക് ഒരു ജീൻസിന്റെ പാന്റു ഉണ്ടെങ്കിലും
താഴെ വരൊള്ളു. എണ്ണൂറ്, അയ് ഇരുന്നൂറ്, അഞ്ഞൂറൊക്കെ വരൊള്ളു
അല്ല ഞമ്മക്ക് ജീൻസിന്റെ ഒരു പാന്റൊ രണ്ട് പാന്റൊ ഉണ്ടെങ്കില്
ആഹ്
മീറ്റർന് നാപ്പത്തിമൂന്ന് നാപ്പത്തി നാലിന്റെ ശീലണ്ടാവും എമ്മക്കൊര് രണ്ടര മീറ്റർ പോരെ
ആഹ് മതി. ഞാനങ്ങനെ എത്രേ ഇട്ത്ത് അങ്ങൻത്തെ ശീലകള് പെയ്പ്പിന്റക്ക ആഹ് അന്നാ ഓക്കെ ഓക്കെ ആഹ് അയ്ക്കോട്ടെ അയ്ക്കോട്ടെ